ഹലോ കേൾക്കുണ്ടോ? ആടിപ്പൊ കേൾക്കണ്ട് ഞാൻ അന്നെ വിളിക്ക കനം ച്ചിരുന്നത പിന്നെ കൊ
കൊറേആയിലെ സംസാരിച്ചിട്ട് നമ്മള്
ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നേരം കിട്ടുന്നത്
ആഹ് മക്കളൊക്കെ എന്ത് പറയണ്
മക്കളൊക്കെ സുഖായിട്ടിരിക്കണ് ചെറുത് ഇപ്പ രണ്ടു മാസമായിട്ടുള്ളൂ രാത്രി ഉറക്കമൊന്നുംല്ല നല്ല ബുദ്ധിമുട്ടാ
കൊച്ചിന് ഫുഡ് കൊടുത്താ
ആഹ് കൊടുത്ത് മറ്റാള് ഫുഡ് സാധാ ഫുഡ്കഴിച്ചു ചെറുതിന് രണ്ട് മാസല്ലായിട്ടോള്ളൂ മറ്റാൾക്ക് മുത്താൾക്കു പോ ഉം മൂത്താൾക്കിപ്പോ മൂന്നര വയസ്സായി
ഏഹ് എന്റെ കൊച് ആവാറായി താഴെയുള്ളവന്
ആണോ ഞാൻ എനിക്ക് രണ്ട് പെൺകുട്ടിയാളാ
ആ എനിക്ക് ചെക്കനും ഉണ്ട് ഒരു മോളും ഉണ്ട് ഞങ്ങൾക്ക് എനിക്ക് ചെക്കൻ കൊ നെ ഇഷ്ടം പിന്നെ ഭർത്താവിന് ആ ഇഷ്ടം അങ്ങനെ ഞങ്ങക്ക് രണ്ടെണ്ണം കിട്ടി മതി
ഹെ ഹേ നിർത്തിയോ?
നിർത്തിയോ രണ്ടെണ്ണം? അത് ഇവിടെ അപ്പുറത്തെ വീട്ടിൽത്തെ പിള്ളേരാ
ആഹ് രണ്ടണ്ണം മതി എനിക്ക്
ഇന്റെ മക്കള് ഇപ്പൊ മൂത്താള് ഇപ്പാന്റത്തു കളിക്ക തായെന്നാ ആള് താഴെഉള്ളാൾ ഇവിടെ കിടക്കുണ്ട് ഞാൻ ഒന്ന് ഉറക്കി കിടത്തിയത
ഉം എ എന്റെ കൊച്ച് കേട്ടില്ലേ ഞാൻ പറഞ്ഞത് റേഞ്ച് ഇല്ലേ ഇവടേ
അന്റെ
അഹ് കൊ ആഹ് കൊച്ചു ഉറങ്ങി മൂത്തത് ടി വി കാണ അച്ചന്റെ കൂടെ
മൂത്താള് ടി വി കാണാ
ടി വി കാണാ ആഹ്
ആഹ് എന്റെ മൂത്തത് അവിടെ കിടക്കണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെന്നെ ഞാൻ ഉറക്കി കിടത്തേക്ക
വീഡിയോ കോൾ ചെയ് ഞൻ കാ ഈ സമയം കിട്ടുമ്പോ വിഡിയോ കാൾ ചെയ് ഞാൻ കാണട്ടെ
ഇപ്പ ചെറുത് പ്പൊ എണീക്കും കൊറച്ചെരയ് കെടക്ണ് എണീക്കണ നേരായി
ഉം
അങ്ങനെ
പിൻ ഉം ചേട്ടൻ ആഹ് ചേട്ടൻ സുഗായിട്ടിരിക്ണ് ഇപ്പോ ജിമ്മി പോയിരിക്കാണ് അപ്പൊ ചേട്ട വരുമ്പോ ഫുഡൊക്കെ ണ്ടാക്ക കൊടുക്കണം ചേട്ടം പ്രോട്ടീനൊക്കെള്ളതാ കഴിക്കൂല്ലേ അപ്പൊ
ഡൈറ്റായിട്ടെന്തേലും കോഴിമുട്ട പുഴ്ങ്ങിയതോ അല്ലെങ്കില് അങ്ങനത്തെന്തേലും ചിക്കനൊക്കെ എന്തേലോ ഞാന് ന്റെ ചെക്കന് കൊട്ക്കാ എജ്ജാ കോഴിമുട്ട പുഴ്ങ്ങിയതും പിന്നെ മ്യുസ്സ്ല്ലേ അത് പാലില്ട്ട്ട്ട് കൊട് അവ്ട്ക്കും പിൻ
ആഹ് ജിമ്മിച്ചോട്ടേയാ
ആഹ് ആള് പോൺണ്ട് അത് പണ്ട്മൊ ചെർപ്പം ഒന്നുല്ലേ പോവ്വാണേ ഞങ്ങള് ഒരഞ്ചരാക്കുമ്പളേ പോകാതുടങ്ങിയതാ
ഓഹ് അതെയാ
ഹലോ ആഹ് അപ്പ രാത്രി ലൈറ്റായ്ട്ടെ കഴിക്ക്വൊള്ള് ആഹ് കേക്ക്ൺണ്ട് രാത്രി ലൈറ്റായ്ട്ടേ കഴിക്ക്വൊള്ള്
ആഹ് രാത് രാത്രി ലൈറ്റായ്ട്ട് കയ്ച്ചാലല്ലേ ഡൈ ജഷൻ കറക്റ്റാവൊള്ള അപ്പൊ അത്രെക്കെ മതി
പ്പൊ നല്ലോം കേയ്ക്കും ഉച്ചക്കുംനല്ലോം കൈക്കും രാത്രി ലൈറ്റായിട്ടെ കൈയ്ക്ക്വൊള്ളു
ആഹ് എങ്ങനെ പിള്ളാര്നെ വളർത്ത്ന്നതൊക്കെങ്ങനെ എങ്ങനെ പോണു
നല്ലതായ് പോണു നന്നായ് പോണ്
കേക്ക്ൺണ്ടാ
ഹലോ
കഷ്ട്ടെയ്ല്ലേ രണ്ട് പിള്ളാരേം കൊണ്ട് ആഹ്
ആഹ്
കേക്ക്ന്ന്
കേക്ക്ൺണ്ട്
ഞാൻ രണ്ട് പിള്ളാരേം കൊണ്ട് എങ്ങനെ വളർത്തന്നെ അതാഞാൻ ചോദ് ചേട്ടൻ ജോലിക്ക് പോയ്ല്ലെ നിന്റെ
ആഹ്
ജോലിക്ക് പോവ്ന്ന്ല്ലെ
ആഹ് പോൺണ്ട്
ഒര് മിൻറ്റെ വ് എന്തോര് തകരാ എനിക്ക് സൗണ്ട് നേരെ കേക്കുന്നതായ് കാണ്ന്ന്ല്ല ഹലോ
അലോ
ആഹ് ആഹ് പ്പം കേക്ക്ന്ന്ണ്ട്
പ്പംകേക്ക്ൺണ്ടാ അതെന്തോ താ കുട്ട്യെന്തോ പിടിച്ചമർത്ത്യയതാ
ഒറങ്ങീലെ
അത്പ്പം ഉപ്പാന്റെ കളിച്ച്ര്ന്ന പെട്ടന്ന്ങ്ങ്ട് വന്ന് ഇന്റെട്ത്ത്ക്കേ ഒയ്യ്‌ രാത്രി അവ്ടെരു സം രാത്രിയ്ട്ട് സമാധാനം കിട്ട്യക്ക്ള്ള കാരണം പകലൊര് സമാധാനംണ്ടാവൂലേ
രാത്രിയൊക്കെ എനീറ്റ്കര്യാ
മറ്റാള് കൊഴപ്പ്ല്ല മൂത്താള് കൊഴപ്പ്ല്ല ഒറങ്ങും ശ്ശെ താഴെള്ള്തിന് രണ്ടു മാസല്ലെയ്ട്ടൊള്ളു
ഏഹ്
അപ്പൊ ആള് കരയും ഏഹ് എടീ രാത്രി ഒറങ്ങൂലടീ കെട്ന്ന് വാശാ നല്ല വാശ്യാ കെട്ന്ന് കരയും
ഏഹ് നിന്റെ ഒറക്കം പോവ്വാ
പിന്നല്ലാണ്ട് ഒറക്കൊക്കെ പോവും
ഓഹ് എങ്ങനെ മേനേജ്ജെയ്യ്‌ന്ന്
രാ രാത്രി കൊഴപ്പല്ല രാത്രി രാത്രി കൊഴപ്പല്ല രാത്രി ഇക്ക നോക്കിക്കോളും പക്ഷെ പകല് കുറച്ച് പിന്നെ ഉമ്മ നല്ലാ നോക്കൊക്കെ ചെയ്യട്ടാ ഫുഡ് ഒക്കെ ഇണ്ടാക്കും എല്ലാ കാര്യങ്ങളും ഉമ്മന്നെ ചെയ്യാ കുട്ടികളെ നോക്കിയിട്ട് സമയണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ഞാൻ അട്ക്കളയിൽ പോയിട്ട് ചെയ്യുള്ളു
ആ അപ്പൊ നീ ജോലിക്ക് പോവാൻ തുടങ്ങിയോ
ഞാൻ ജോലിക്ക് പോയിട്ടില്ലടീ ചെറുതിന് രണ്ടു മാസല്ലേ ആയിട്ടൊള്ളോ
അപ്പൊ നീ എപ്പ പോവാനാ പ്ലാന് ഇനി
ഞാന് അവര് സ്കൂളിൽ പോട്ടടീ
ആഹ് കൊറച്ചും കൂടി ആവട്ടല്ലെ പെൺകു
ഇപ്പൊ ഫിനാൻഷ്യലി കൊഴപ്പൊന്നുല്ല ആ ഫിനാൻഷ്യലി ഇപ്പൊ നമ്മക്ക് കൊഴപ്പൊന്നുല്ല ഇക്കാക്കൊക്കെ ജോലിണ്ട് അപ്പൊ കൊഴപ്പില്ല
ഉം
നോക്കട്ടെ നോക്കട്ടേ
ആഹ് അപ്പൊ അല്ല അന്റെ ചേട്ടന് എന്താ ചെയ്യണെ പ്പൊ
അവൻ ബിസിനസ് ആയിട്ട് ഇങ്ങനെ പോവാ
ഞാന അവൻ ന്നൊക്കെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല ചിരിപ്പിക്കല്ലേ അത് ബിസിനസ് ആ കൊറേ വെച്ചിട്ടുണ്ട് ആ ഒരുത്തിനെ കൊണ്ട് എടുത്ത് എടു
പോത്ത്
പോത്തിന്റെ ബിസിനസ് ഉണ്ട് പിന്നെ ടീഷർട്ട് അങ്ങനെ കൊണ്ട് പോണു സൈഡ് ഉണ്ട് കോഴി ഫാമ് ഞ ഞങ്ങള്ൾതുടങ്ങാ പറഞ്ഞിട്ട് ഇരിക്കയാണ് തുടങ്ങണം
ഇന്റെ ഇക്കാ ദുബായിൽ പോയിട്ട് കുറച്ച് ബിസിനസ്സ് ചെയ്ത് പിന്നെ പൊട്ടി
അങ്ങനെയാ അപ്പൊ ഞാനും വർക്കിന് പോണല്ലോ കൊച്ചിന് ഒരു വയസ്സായില്ലേ അപ്പൊ ഞാന് അമ്മന്റെ അടുത്ത് കൊടുത്തയച്ചിട്ട് ഞങ്ങ ഞാനും വർക്കിന് പോവുണ്ട് അവനും വർക്കിനും പോവ്ണ്ട് അങ്ങനെയാണ്
വിട്ടുള്ളോ ഫ്രീ ഉണ്ടാവൂലല്ലേ അനക്ക തിന്നാതന്നെ വേണം കൊറേ
സൈഡേ കൂടെ ബിസിനസ്സ് കൊണ്ടു പോവന്നേള്ളൂ
ആ അപ്പൊ ചേട്ടന് വേറെ ജോലിണ്ടാ
പറയണ്ടായിന്ന് ചേട്ടൻ പറയ ജിമ്മില് വല്ല ട്രെയിനറായി ക്കെ പോവേ
ആ ഇന്റെക്കാക്ക് പിന്നെ മറ്റ മൂത്തോളെ സ്കൂള് ചേർത്തിട്ടില്ലല്ലോ അപ്പൊ അയിന്റെ ചെലവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഞാ കല്യാണം കഴിച്ചപ്പോ കിട്ടിയ കുറച്ച് സ്വർണ്ണങ്ങളൊക്കെണ്ട് അപ്പൊ അതൊക്കെ എടുത്തെച്ചിട്ട് സ്വർണ്ണംണ്ട് ഏ കല്യാണം കഴിച്ചപ്പോ കിട്ടിയതാ സ്ത്രീധനായിട്ടൊന്നും ചോദിച്ചിട്ടൊന്നില്ല എന്നാലും കിട്ടിയപ്പൊ ആഹ വീട്ടിൽന്ന് തന്നാ അപ്പൊ അതൊക്കെ വെച്ചിട്ട് കൊഴപ്പില്ല മൂതാള് സ്കൂളിൽ പോവാനല്ലേ അവളെ ഞാൻ സ്കൂളിൽ പറഞ്ഞേക്കണ്ടച്ചിട്ട കുറച്ച് നാളും കൂടി കളിച്ചോട്ടെ
ആ
മൂത്താളെ ഞാൻ സ്കൂളിൽ പറഞ്ഞേക്കണ്ട വെച്ചിട്ടാ
ഏഹ് എന്റെ കൊച്ചിന് ഇപ്പൊ പ്രി കെ ജി ചേർത്തിയപ്പോ തന്നെ ഞങ്ങക്ക് എത്ര പൈസ ആയിന്നറിയോ? അപ്പൊ കൊച്ചിന് ചേർത്താ തന്നെ എത്ര പൈസ വേണം
എനിക്ക് ചേട്ടന് ജോലി ഉണ്ടായിട്ടും പറ്റണില്ല മാനേജ് ചെയ്യൻ പിന്നെ ഇപ്പൊ കൊറച്ച് ബാലൻസ്ൻസിടായിട്ട് പോകണ്ട് ഞാനും ജോലിക്കുപോവണ്ടല്ലോ
ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഓക്കിയായി വരുന്നുള്ളു ഈ രണ്ടു മാസം ചെല്ലായിക്കുള്ള സർദിനെ ഫുഡ ഒക്കെ കൊടുക്കണ്ടേ കൈ
എനിക്ക് ഈ ചെറുദിനെ കാണാണം പിന്നെ നിന്നേം
ഈ വീട്ടിക്ക് വായോ എനിക്കിപ്പോപുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റൂലഡി ബോഡി ഒന്ന് ഫുള് സെറ്റ്
ആകെ ഞാൻ കല്യാണത്തിനാണ് കണ്ടത് പിന്നെ ഞ നമ്മള് ഓരോരോ തിരക്കാരണം കൊണ്ട് നമ്മൾ കണ്ട
ഭായിലായിരുന്നില്ലേ
അതെ നമുക്ക് നമുക്ക് ഒരു ഫാമിലി മീറ്റപ്പ് ഞാൻ
മൂത്ത കുട്ടീനെ പ്രഗ്നന്റായത് ദുബായിന്ന
ഓഹ് അവിടെ വെച്ചിട്ടാണല്ലേ പരിപാടി ഉം
പിന്നെ അതിന് കുറച്ച് നാളായി ഡെലിവറി ഒക്കെ അവിടെ വന്നണ്ട് നമ്മൾ ഇങ്ങടെ വന്നട്ട് പിന്നെ കുറച്ച നാളൊക്കെ പിന്നെ ചെറത് ത
ആ ഞാനും ചേട്ടനും എന്റെ മക്കളും കൂടി ഞാൻ വരുന്നുണ്ട് കാണാൻ നിന്നെ നിന്നിയും പൊച്ചിനിയും
ഒരു വയസ്സായി ഇക് അന്റെ കുട്ടികളെ കാനണമ്ന്നു നല്ല ആഗ്രഹണ്ടടീ ഇപ്പ ഡെലിവറികെ കഴിഞ്ഞിരിക്ക കാരണം പുറത്തൊകൊന്നും ഇറങ്ങാൻ പറ്റില്ല ചേട്ടനോട് പറയ ട്ടോ ചേട്ടനോട് പറയ്ട്ടോ അന്വേഷിച്ചന്ന്
ആഹ് ചേട്ട വരട്ടെ ഞാൻ പറയുന്നതായിരിക്കാം
ആഹ് ഇക്ക ഇക്ക ചെറുതിനായിട്ട കളിക്ക ഞാൻ ഫോണോടുത്തന്ന
ആഹ് പറയാ ഞാൻ പറയുണ്ട് എൻന്റെ എൻന്റെ ഫ്രണ്ട് മ്മമ്മീ ന്റെ ഫ്രണ്ടാണ് സാനി താത്താന്ന് താത്താന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ ആന്റീന്ന് വിളിക്കാൻ പറയാ
ആ താത്താ ന്ന് വിളിച്ചാൽ മതി അത്ര പ്രായന്നുല്ല രണ്ട് കുട്ടികളെ തള്ള എന്നുണ്ടെങ്കിലും വല്യ പ്രായംന്നുല്ല
അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പച്ച ഫ്രണ്ടാണ് അപ്പൊ നന്നായി സംസാരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ടിട്ടാ
ഈ വായോടീ ഒരു ദിവസവായോ ട്ടോ എടി ആ ഇതാ മോളെ ഇദാ പറണ് ഇതാ മൂത്താള് കരയുണ്ട് ആഹ് ശരി എന്നാ
ആഹ് ശരി
ശരി ആടീ ഇയ്യ് വിളിക്കട്ടാ ശരി എന്നാ വായോ ഞാൻ വിളിക്കാം ശരി
ആ ടീ ഓക്കെ ടീ
ഓക്കെ ഓക്കെ പറയട്ടോ ചേട്ടനോട് പറയ്
ആഹ് ചേട്ടൻ വരട്ടെ ജിമ്മിന്ന് ഞാൻ പറയാ ഉം ശരി